ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ കേക്ക്
ഹലോ ആ ഇപ്പൊ കേക്കണ്ട് ഇത്ര നേരം കേക്കണ്ടായില്ല്യാ ഇപ്പൊ കേ രണ്ട്
ആഹ് എനിക്കും കേക്കലേനു
ആ ഇപ്പൊ കേക്കണ്ടാ
ആപ്പോ കേക്കണ്ട്
എന്താ വിശേഷം
നല്ല വിശേഷം സുഖല്ലേ
ഉം കടംന്നാ
ഏയ് കടന്നിട്ടില്ല
എന്തേയ് ഉറക്കോന്നില്ലേ
ആഹ് ഒറക്കൊക്കെ അങ്ങനെ
എന്തേ എത്ര മണിക്ക് കിടക്കോപ്പം
അങ്ങനെന്നുമില്ല പത്തര അങ്ങനെയൊക്കെ ഒരു ടൈമ്
അതേല്ലേ ആ ഞങ്ങള പോല ടൈംല്ല എന്തായാലുമല്ലെ ഞങ്ങൾക്ക് ഒരു മണി രണ്ട് മണി പന്ത്രണ്ട് മണി
ആ
ഏറ്റവും ഫസ്റ്റ് രാവിലെ എണീക്കുമ്പോ നേരം വെളുക്കും രാവിലെ ചിലപ്പോ എട്ട് മണി ണിക്കും സുബൈക്കെ എണീറ്റ് നിസ്കരിച്ച് പിന്നെ അങ്ങന തും പിന്നെ എട്ട് മണിക്ക് എണീക്കു പിന്നെ മോൻ നേരത്തെ പോവേണെങ്കില് നേർത്തേണീക്ക് മൂൻ നേരം വഴി പോവണെങ്കില് അവിടെ കിടക്കും
ആ
ചായ കടി ഉണ്ടാക്കണോ എന്നുണ്ടെങ്കിൽ നേര തണീക്ക വേണ്ടന്ന് കൊറയാ ണ്ടാക്കൂല അപ്പൊ അവിടെ കെടക്കും പുറത്തുനിന്ന് കഴിച്ച ചോളാന്ന് പറഞ്ഞ ചില ദിവസം പറയും ഇണ്ടാക്ക അപ്പ ഉണ്ടാക്കി കൊടുക്കും
ആഏ ആന്ത ചലസ മ ചല ദിവസം മാത്രം മതിയോ
ചില ദിവസം അവന്റെ കയ്യിയില് കാശുണ്ടാവൂല
ആഹ അതൊണ്ട്
കൊടുക്കാൻ പറയും അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഞാൻ ആക്സിഡന്റ് ആയിട്ടിരിക്കും കാരണേ എനിക്ക് പെട്ടെന്ന് അങ്ങനെണീയിക്കാൻ പറ്റില്ല
ആഹ് അപ്പൊ ങ്ങളെ ന്നെ മോളെ നോക്കണ്
ആഹ് മോളെ നോക്ണ ഞാൻ തന്നെ
വേറെ ആരുല്ലേ
ഏയ് ഞങ്ങാ കല്ല്യാണം കഴിഞ്ഞപ്പോ തന്നെല്ലേ ആക്സിഡന്റ് ആയത് അപ്പൊ ഞങ്ങക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമായി മോളെ കല്യാണം കഴിഞ്ഞ് പിന്നത്തൊ ഒരു മാസ ഒക്കെ എത്തണേക്കുമ്പോ ആക്സിഡന്റായി ടി ഇറങ്ങടി കുറിഞ്ഞി പൊടി പുറത്ത് പോടി പു റത്തോടി പുറു ത്തോടി കുർഞ്ഞി പ്പോ പൂച്ചയുണ്ട് അതാ ട് പറഞ്ഞതാ
ആഹ്
രണ്ട് പൂച്ചയുണ്ട് അപ്പൊ പേര് കുർഞ്ഞിന്നാ ഓടിച്ചതാ കുറിഞ്ഞി ആമി രണ്ട് പൂച്ചയുണ്ട് രണ്ട് ഒന്ന് കുറിഞ്ഞിതള്ള മോളാമി
മറ്റേ ആമി
ആ
ആഹ്
അപ്പ അവളോടിച്ചതാ അവളെ പെറ്റെടക്കാണേ അപ്പൊ മോള് പ്രസവിച്ച് കെടന്ന കാരണം പെരക്കകത്തിക്ക് കേറ്റണില്ല അപ്പൊ ഓള് സ്ഥല അന്വേഷിച്ച് നട ക്കാണ് പെറ്റ കുഞ്ഞിനെ കെടത്താൻ അപ്പാ മരിമോന് ഇഷ്ടവൂല്ല കേറ്റ്യാല് അപ്പൊ അതുകാരണം പൊറത്താക്ക്യേക്കാ ഇവര് പോയി കഴിയുമ്പോ ഞങ്ങള് വീ ട്ടിൽ കേറ്റും ഞങ്ങ മാനും മോനും മാത്രമാവുമ്പോ
മരുമോൻ പോയില്ല?
മരുമോന്പ്പോ ഇന്ന് പോയി ആറ്മണി കഴിഞ്ഞപ്പൊ പോയി പക്ഷെ ഇവര് കു കൊച്ചുള്ളാരണം കേറ്റ്യ ഓന്ക്ക് ക്കിഷ്ടാവൂല ന അപ്പൊ അതുകൊണ്ട് അവര് പോയി കഴിഞ്ഞിട്ട് നാല്പ്പുള്ളി കഴിയുമ്പോ അവര് പോവും അപ്പൊ കേറ്റാന്നും പറഞ്ഞിരിക്കാണ്
ഏ
അതുവരെയും അടുത്ത വീട്ടില പ്രശ് ചോദിച്ചക്കണേ അവിടെ ഇരിക്കാൻ പറഞ്ഞു
ഏ
അപ്പൊ അമ്മേം മോളും വന്നേക്കാണ് ചോറിനാൻ വരും മൂന്നു നേരും അപ്പ് ചോറിനാൻ വന്നപ്പൊ പ്പടുക്കളെ നോക്കാണ് കേറ്റിരിത്യാൻ പറ്റ്യേ വല്ല സ്ഥലുണ്ടാന്ന് ഞാൻ ഓടിച്ചളഞ്ഞതാ ആ
പിന്നെന്തെക്കേ
പിന്നെ ഇനിപ്പ മോൻ വരണതൊക്കെങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കാണ് അതിന്റെടെല് കുഞ്ഞെണീറ്റ് കുഞ്ഞണീറ്റ് ദേ ബഹളൊ ണ്ടാക്കിയിട്ട് അവള് കൊണ്ടന്ന് ദേ ഇവിടെ കൊണ്ടന്നിരിക്കണ്ട് ആഹ് ചെറ്യേ സൗണ്ട് കേക്കാണ്ട് അടീ തണുക്കണ്ട് തോൻഡ്രി വേറെ വിശേഷം വേറെ ആരൊക്കെ ഉണ്ടവിടെ
വീട്ടിലോ
ഉം
വീട്ടിലെല്ലാരും ഉണ്ട്
ത
പിന്നെന്താ നിങ്ങളെ വീട്ടിലാരൊ ക്കെ ഉണ്ട്
ഞങ്ങള് വീട്ടില് ഞാനും മോനും ഇപ്പൊള്ളു പിന്നിപ്പോ മോള് കല്യാണം കഴിച്ച് പ്രസവിച്ച് കെടക്കാണ് വേറെരും ഇല്ല പിന്നെ പ്രസവിച്ച കുഞ്ഞുവുണ്ട്
ആഹ്
ആരൂല്ല പിന്നെ ഇനിയൊരു മോൻ കല്യാണം കഴിച്ചു കൊണ്ട് വന്നിട്ടൊക്കെ വേണം ആളാവണെങ്കി ഇപ്പ ഞങ്ങ രണ്ടുപേരും മാത്ര ഉള്ളൂ പ്രസവിച്ചു നാല് പുളി കഴിഞ്ഞങ്ങ് അങ്ങട് പോവുവല്ല പി ഞമക്ക് റ്റൂലല്ല
ആഹ്
അവര് അവരെ ഭർത്താവിന്റെ വീട്ടില് പോകൂലേ നമ്മള് നമ്മക്ക് അവരെ കിട്ടൂലല്ലേ നമ്മക്ക് കിട്ടണെ നമ്മളെ മോൻ പ്രസ് കല്യാണം കഴിക്കണം അപ്പളേ കിട്ടുള്ളു
അപ്പം ഇങ്ങളും മോനും ഒറ്റക്ക് ആവും
ഞാനും മോനും ഒറ്റക്കാണിപ്പം അതിന്റെ ഇടയിൽ അവൻ ഗൾഫിൽ പോവാൻ നോക്കിയപ്പം ഞാൻ പറഞ്ഞ് പൊയ്ക്കോളാൻ ഞാൻ ഇവിടെ ഒറ്റക്ക് നിന്നോളാം എന്ന് അപ്പൊ അവൻ കൂട്ടാക്കണില്ല
ആ പേടിയല്ലേ അല്ലെങ്കിലും ഒറ്റക്ക്ക്ക ഇങ്ങക്ക്
ഏയ് പേടിയൊന്നുമില്ല നമ്മള് മക്കളാ ജീവിതവും ഭാവിയും കളയരുതല്ലോ ആയിരി എനിക്ക് നല്ല ജീവിതമൊക്കെ ചിലപ്പോ പൊറത്തേക്ക് പോകുമ്പോ കിട്ടുകയാണെ നമ്മള് കളയണത് എന്തിനാ
ആഹ്
അപ്പൊ അവൻ പോവാൻ കൂട്ടാക്കണില്ല ഉം അങ്ങനെ ഇരിക്കണേന് ഞാൻ പോണില്ലാന്നും പറഞ്ഞ്
ഏ
അപ്പൊ അങ്ങനെ നിക്കെയാണ് കാര്യങ്ങള് ഇങ്ങനെ പിന്നീട് കല്യാണം നോക്ക നോക്കാന്ന് പറഞ്ഞപ്പം അത് സമ്മയ്ക്കണില്ല എന്നാ ഗൾഫിൽ പൊക്കോളാൻ അപ്പം അതും സമ്മയ്ക്കുന്നില്ല ഗൾഫില് ഈ ലുലുവിൽ സൂപ്പർവൈ തല കറങ്ങും
ഏഹ് ഇവിടെ അങ്ങനത്തെ ജോ ഇവിടെ അങ്ങനത്തെ ജോലിയൊന്നും നോക്കിയില്ല
ഇവിടെ അവന് വേണ്ടാന്ന് ജോലിയൊന്നും
ഏഹ്
ഉം അവനി ഇപ്പ ഇങ്ങനെ ഡെലിവറി ആവുമ്പോ ഇങ്ങനെ ഓട്ടോ ആണള്ള ഫുഡ് ഡെലിവറി ആവുമ്പോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടു കൊടുക്കണം ഓട്ടം ആണ്ല്ലൊ പ്പ നിക്ക് അങ്ങനത്തെ മതി അതിഷ്ട റ്റുള്ളൂന്ന് അവന് ഇഷ്ടുള്ള ജോലി എടുത്തോട്ടെ അവര് അല്ലേ അവന് അവരുടെ ഇഷ്ടല്ലേ
ആഹ് ഡ്രൈവിങ് ഇഷ് ത്തേക്കതം
ആഹ് ആ ഡ്രൈവിങ്ങ് ഭയങ്കര ഇഷ്ടാ അവന്റെ ഇഷ്ടല്ലേ അവരിക്ക് ഇഷ്ടള്ള ജോലി അവരിട്ടത്തോട്ടേ നമ്മ പിടിച്ച് തീർത്തിട്ട് എന്തിനാ ഇഷ്ടമുള്ള ജോലി ചെയ്തോളാന്ന് പറഞ്ഞെ അപ്പൊപ്പ അവന് ആ ജോലിക്ക് പോകാലോ
ഏഹ്
കൊറച്ചു ദിവസം തുണിക്കടെൽ നിന്ന്
ഏഹ് പിന്നെ ആടുന്ന് പോ
കൊറച്ചു നാൾ കൊറച്ചു ദിവസം തുണിക്കടെ നിന്ന് പിന്നെ ഈ വലിയ പെരുനാളിന് മുമ്പായിട്ട് തുണിക്കടെന്ന് പോന്നു അതോണ്ട് ഇപ്പൊ ഡെലിവറിക്ക് പോണെ തുണിക്കടെ നിന്നാ ഒന്നും കി ട്ടൂലാന്ന് പറഞ്ഞ് പന്ത്രണ്ടായിര
ആഹ് ആഹ്
അത് പറ്റൂലാന്ന് ഒന്നും കിട്ടണില്ലാന്ന് ട്ടവിട്ന്ന് പോന്ന് പോ ഇപ്പൊ ഡെലിവറി ഫുഡ് ഡെലിവറിക്ക് പോവ ലൂലൂന്റെ മാളില് ആണ് പോണത് മാളിൽ ന്നുള്ള ഡെലിവറിയാ കൂടുതൽ എന്നാ പറഞ്ഞത് ആഹ് കൊച്ചിന്റെ കാര്യ കരച്ചില് കേക്കണ്
ഉം
ആർക്കാ കൊച്ച് ആർക്കാണ് കൊച്ച്
ഏ എവിടന്ന് കൊ ച്ചില്ലല്ലോ
ഇ കൊച്ചിന്റെ ഒച്ചേട്ടാതിരി തോന്നി
കൊച്ചൊക്കെ ഒറങ്ങീക്ക്‌ണ്‌ ഓന് പനിയായിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് രണ്ടു പേര്ക്ക് പനീന്ന് പറ ന്നതാ
ആഹ്
ആ രണ്ട് പേരും ഒറങ്ങിയാ അതേല്ലേ ആ
അവിടെ കൊച്ചൊന്നും ഒറങ്ങില്ലേ
ഇവിടെ കൊച്ച് ഒറങ്ങും എണീക്കും ഒറ ങ്ങും എണീക്കും ഇവടെ നല്ല തണുപ്പുണ്ട് അപ്പ അയിന് തണുത്തിട്ട് പാടില്ല അപ്പൊ അത് എടക്ക്‌ എടക്ക്‌ടക്ക് പി പി കുടിക്കാന് എണീക്കും അങ്ങനെയാണ്
പിന്നെന്തൊക്കെ
ഓ ഹലോ
ആ
കോഴിയൊക്കെണ്ടോ വീ ട്ടില് കോഴിയോ ആടൊ പശോ പോത്തൊക്കെ ഇണ്ടാ ഒന്നുല്ലേ ഏ
കോഴിണ്ട്
എത്ര കോഴിയ്ണ്ട്
ഞങ്ങളവ്ട് ത്തെ കോഴിയല്ലാ അപ്പർത്ത്ത്ത വീട്ട്ത്ത ഇവിടായിട്ടില്ല
അപ്പുറത്തെ വീട്ടിലൊക്കെ കോഴിയാണ് ആഹ് അപ്പ അപ്പൊ കോഴിനെക്കെ കൃഷി ചെയ്തു ട്ടെ ഏ കോഴിയൊക്കെ കൃഷിയൊക്കെ ചെയ്തൂടെ കോഴി കൃഷി ഒക്കെ നടത്തികൂടെ
ഇണ്ടേനു ഇണ്ടേ നു അയി പിന്നെ ഞങ്ങള് എന്താ കൊടുത്ത്
കോഴിണ്ടായ കൊടുത്താ
ഉം ഇപ്പൊ തറവാട്ടിലോള്ളൂ
ആ നപ്പോ അതേ കോഴി ഉണ്ടായതൊക്കെ ഞാൻ വണ്ടി ഇടിച്ചപ്പാ കൊടുത്തിട്ടില്ല എ എന്റെ ജ്യേഷ് വീട്ടിൽ കൊണ്ടിട്ടേക്കാ
ഏ ഇപ്പല്ല വീട്ടിലില്ല
ആഹ് ഇതെന്റെ ജ്യേഷ്ഠത്തിെന്റെ വീട്ടി കൊണ്ടിട്ടക്കെ കോഴിനെ ഇനിയിപ്പോ കാലകഷി തിയായി നല്ലോണ്ണം നടക്കാറാകുമ്പോ കുണ്ടേരണം കോഴിയുടെ വലിയ കൂടൊക്കെ ഉണ്ട് വാർക്കട മളില് കൊറെ കോഴിനെ വളർത്തിയിരുന്നതാ വി വി സ്ത്രീ ന്ന് പറയണ കോഴയില്ല അയിന വള രുന്നുതാ ഞാ വയ്യാണ്ടപ്പോ പിന്നെ ആക്സിഡന്റായ പിന്നെ ഒക്കെ നിർത്തി കോഴി ആടക്കണ്ടായതാ
ആഹ
ആക്‌സിഡന്റ്ആയ പിന്നെ അതോക്കെ നിർ ഓഹ്
ആപ്പ ആക്കെ നിർത്തിയെക്കും
ആഹ് അപ്പൊ നിർത്തിയ വച്ചക്കെ പിന്നെ മോൻ ഗൾഫിന്ന് വന്നപ്പ അതിന്റെ ഇടൽ ഞാൻ ഇടലും നിർത്തി എനിക്കിങ്ങനെ ചെറിയൊരു മാ മുകളിലക്ക് കേയറാനൊക്കെ ബുദ്ധിമുട്ട് തലാക്കറക്കെന്നപ്പ നിർത്തി പിന്നെ മോൻ ഗൾഫിന്ന് വന്നപ്പോ പിന്നെയും മേടിച്ചിട്ട് എന്നിട്ട് പ്പവടേ കൊണ്ട് കൊടുത്തേക്കെ അവരട് നോക്കാൻ
ആ
എന്നാ ശരി എന്നാട്ടാ ആ വീടിന് മേലെ വാർ ശരി ശരിയട്ടാ
ആഹ് ആയിക്കോട്ടെം ബൈ
നോക്കിരുന്നില്ലെങ്കി